ഹലോ ഓ എനിക്ക് കേക്കാ.
ആഹ് ആഹ് പിന്നെ പിന്നെ എന്തോന്ന. വിശേഷം ഉറങ്ങാ സമയയില്ലേ.
ഇനി ഇത് അവൻ ഉറങ്ങിയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ.
ഓ ഓ ഓ അവൻ എങ്ങനെ താമസിക്ഉറങ്ങാൻ.
ഇല്ല അവൻ നേരത്തെ ഉറങ്ങും ഇന് ഇരിക്കണം.
ആഹ് ആഹ്. പിന്നെ അവര് മോന്റെ അലുപ്പിന്നെ അവിടെ കേക്കണ.
ഓ അവൻ തന്നെ.
ആ പിന്നെ പട്ടിക്കുട്ടി ഉറങ്ങിയാ?
ഇല്ല ഇല്ല അതിനയിട്ട് ശല്യം ചെയ്തൊണ്ടിരിക്കണവൻ.
അയയ്യോ.
ഉം
അതിന് അത് എപ്പോഴ ഉറങ്ങും.
എപ്പോഴും ഉറങ്ങൂല കൊച്ചല്ലേ കൊറച്ചു നേരം ഉറങ്ങും കുറച്ചു നേരം എണീട്ടിരിക്ക അങ്ങനെ. അവനാണ്. ഇപ്പൊ ഉറങ്ങി കിടന്ന് അതിനെ വിളിചെയ്യിപ്പിച്ചത്.
അയ്യ്യോ അപ്പൊ ഇത് രാത്രി വിളിക്കോ ഓറ.
ഇല്ല ഇല്ല വന്ന് വന്ന് രണ്ടു ദിവസം.
ആഹ്
ഭയങ്കര കരച്ചിലായിരുന്നു.
ആഹ് പിന്നെ പിന്നെ എണങ്ങിയല്ലേ.
ഇപ്പൊ ഉറങ്ങും കെടന്ന്
പിന്നെ പിന്നെ എന്തുവാ
അമ്മ ഒറങ്ങിയാ അമ്മ നാളെ പോകണ്ടേ ജോലിക്ക്.
ഓഹ് അമ്മയ്ക്ക് നാളെ പോണം ജോലിക്ക് അമ്മ ഒറങ്ങീയില്ല അമ്മ ശിരിയൽ കണ്ടോണ്ടിരിക്ക. ഈ സീരിയൽ തീർന്നാലേ ഒറങ്ങു.
ഓഹ് ഓഹ്
ഓഹ് പിന്നെ ഫോണിയില്ലയോ ഓഹ് ഇവിടെ അങ്ങനെ ഫോൺ വലിതായിട്ട് യൂസ് ചെയ്യൂല ഫുൾ ടിവി തന്നെ ഉം അവിടെ പിന്നെ ചക്കയൊക്കെ കിട്ടുവേ
ചക്ക അടുത്ത് ഉള്ള പിള്ളേർ ഇടാൻ പോ പക്ഷെ. ചക്ക വാങ്ങിച്ചിലാ ഉം അവിടെയാ.
അപ്പെ ഇവടെ ഇവടെ അങ്ങനെ തന്നെ ചക്ക. കൊണ്ടുവരും പിന്നെ വീട്ടിലുള്ളതൊക്കെ നമ്മൾ അരിഞ്ഞു കൊണ്ടുപോയി കടയില് കൊടുക്കും. അല്ലാതെ ഇപ്പെ ഞാൻ ഇപ്പൊ ഒരു ഇത് ഇന്ന് കൊണ്ടുവന്നില്ല ഇന്നെലെ ഞാൻ ചേച്ചി എടുത്ത്.
തടത്താരുമില്ലേ?
ആഹ് ഇപ്പൊ അങ്ങനെ വലുതായിട്ട് എടുക്കൂല ഇപ്പം ഏഹ് ചെലവരു മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് രൂപ ഇട്ട് തരും ചിലോര് നാപ്പത് രൂപ ഇട്ട്തരും.
ഉം ഉം.
ആഹ് ഇപ്പെ നമ്മളെ മുപ്പത്തഞ്ച് രൂപ ഇട്ട്തന്ന അവരെ തന്നെ എടുകൂല ചക്ക, ഇപ്പ നാല്പ്പത് രൂപ ഇട്ട്തന്ന അവരതാണ് എട് എടുക്കണെ, ഞാൻ എടുക്കൂല എനിക്ക് വയ്യത്തോണ്ട് ഞാൻ എടുക്കൂല ചേച്ചിയാണ് ചക്കയെക്കെ വെട്ടണത്. ഓഹ് പിന്നെ വീട്ടിലെ ചക്ക അരിഞ്ഞൊണ്ട് നമ്മൾ ഇവിടെ കൊറച്ച് അപ്പുറത്ത് എന്ന് വെച്ച കെറച്ച് ഇതുണ്ട് ആഹ് വോയി സ്ഥലം ഒണ്ട് അവിടെ കൊണ്ട് കൊടുക്ക് അപ്പൊ നമക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ തരും. ഏഹ് വീട്ടിൽ ചക്ക ഒണ്ടോ?
ഉം ഉം.
എട്ട അമ്മമാമ്മെടെ വീട്ടിൽ ചക്കയെണ്ട്. നമ്മുടെ വീട്ടിലെ ചക്ക നമ്മള് ഒരുപ്ലവിലെ ഇപ്രാവശ്യം കായിച്ചോളു. ഒരു പ്ലാവില് നിറെ കാ വന്നിട്ട് അത് കൊഴിഞ്ഞു പോയി. പിന്നെ ഇപ്പൊ ഒരു പ്ലാവില് ഒണ്ട്, അതില് ഒരെണ്ണം നമ്മള് കാണാതെ പഴുത്ത് കാക്കയൊക്കെ തിന്ന് പകതി തറയിൽ പോയി പിന്നെ ഒര പിന്നെ മൂന്നെണ്ണം കിട്ടി അത് നമ്മൾ അരിഞ്ഞ് കൊണ്ട് കൊണ്ട് പൈസയെക്കെ വിറ്റ്
ഓൺലൈനിന്റെബ്യൂട്ടിസം കോഴ്സ് ന്റെ കാര്യം എന്തായി?
ബ്യൂട്ടീഷ്യൻ അല്ല, ഫാഷൻ ഡിസൈനിങ്. ആഹ് അത് പഠിക്കാൻ പോണം. അഡ്മിഷൻ മറ്റേത് രജിസ്റ്റർ ചെയ്യാൻ തെടങ്ങിയില്ല. അക്ഷയയിൽ ഇന്ന് പോയപ്പോ ആ ഇന്ന് പോയപ്പോ ഒരാഴ്ച എടുക്കുയെന്ന്പറഞ്ഞു. ഈ മാസം ലാസ്റ്റ് ആവുന്ന്.
അതിന് വേറെ ഇതൊന്നും വേണ്ടല്ലോ അപേക്ഷിക്കാൻ
ഓഹ് പത്തിലെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഫോൺ നമ്പര് വേണ ഇമെയിൽ ഐ ഡി വേണം. അങ്ങനെ പോണ്ട്. പിന്നെ ഈ നമ്മൾ ഈ ഇത് ഈ അഡ്മിഷനായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പ തന്നെ ഈ കാസ്റ്റ് സർട്ടിഫിക്കേറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്
ഇതെല്ലാം കൊണ്ടോണോ?
ആഹ് അതൊക്കെ വേണം. പഠിക്കാൻ താല്പര്യം ഒണ്ടോ?
എനിക്കാ ഇല്ല ഇല്ല.
ഇല്ല, ഇവിടെ ചേച്ചിക്ക് ബ്യൂട്ടീഷ്യൻ കോയ്സ് പഠിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ പറയണ്.
ഓഹ് ഓഹ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ? സർട്ടിഫിക്കറ്റ്.
സർട്ടിഫിക്കേറ്റ് കിട്ടിയില്ല ഇത് വരെ. അത് കി കിട്ടിയെങ്കിൽ എവിടെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞരിക്കണു. പക്ഷെ സർട്ടിഫിക്കട്ട്ണില്ല.
ഉം ഉം, ഉം.
കഴിഞ്ഞ മാസമാണ് എക്സാം കഴിഞ്ഞത്. കൊടുക്കായിരിക്കും. ക്കും. ആഹ്, എപ്പൊ കിട്ടുവന്ന് അറിഞ്ഞൂട.
അത് കിട്ടിയാല ജോലിക്കോവാൻ പറ്റുള്ളൂ?
ഓ, അത് കിട്ടിയാലേ എവിടെയെങ്കി അപ്ളെ ചെയ്യൻ പറ്റയുള്ളൂ.
ഒ ഓ.
പിന്നെ... അവിടെ പ്ലാവൊന്നില്ലേ?
ഇവിടെ ഇല്ല. എ്ന്റെ വീട്ടില ഉള്ളു. ഇവിടെ ഉണ്ടായിരുന്നു അത് ബാ
ആ ആഹ.
ഓ ഇവിടെ ഉണ്ടായിരുന്നു അത് ബാക്കില് മതിൽ കെട്ടാൻ വേണ്ടിട്ട്. ബുദ്ധിമുട്ടായതോണ്ട് മുർ മുർ മുറിച്ചോരെച്ച്, അങ്ങനെ മുറിച്ച്.
ആ ആ പിന്നെ പിന്നെ വേറെയോ കൂട്ടിയേരിയൊക്കെ വരുവോ വീട്ടില്
എനിക്കാ കൂട്ടരില്ല
ഇല്ലേ ആഹ് കാണുമ്പോ മാത്രേ ഉള്ളോ പരിചയോ
ഇല്ല ഇല്ല എനിക്കങ്ങെ ഒരുപാട് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല പക്ഷെ ഉണ്ടായിരുന്നു ഇപ്പ അല് കുറച്ചുപേരേ ഉള്ളു.
ആ ആ അതെ ഒന്നാത്തെ കാര്യംന്ന് വെച്ചാ ഇല്ലാത്തെയാണ് നല്ലത്.
മുമ്പില്ലാ ഇടക്ക് ഉണ്ടാരുന്നു ഇപ്പ പിന്നെ ഒന്നോ രണ്ടു പേരേ ഉള്ളൂ.
ആഹ് ആഹ് ആഹ് അത് തന്നെ കൂടെ നിന്നിട്ട് കാലി വാരണവരാണ്
ആഹ് അത് തന്നെ ഇപ്പ എല്ലായിടത്തും.
അതെ അതെ പിന്നെ ഇന്ന് മഴയൊക്കെ പെയ്താ
ഇന്ന് മഴ ഇല്ലായിരുന്നു.
മഴ ആ ആ് ആ ഇവിടെയും ഇല്ലെയിരുന്നു.
ഉ പിന്നെ പിന്നെ നാളെ എന്തോന്നാണ് ചോറിന്റെ കൂട്ടൻ
എന്തെങ്കിലും രാവിലെ എണീക്കുന്ന പോലെ
ആ ആ കേങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കൂ
ഓ
കിഴങ്ങൊക്കെ വെച്ചുണ്ടാക്കോ
ഓ ഉണ്ടാക്കും നീ നീ എന്താ കഴിക്കും
ഞാൻ കിഴങ്ങ് വെച്ച് ഇവിടെ അ എന്റെ ചേച്ചി കിഴങ്ങ് അരി നീള ളത്തിലരിഞ്ഞിട്ട് അതില് മുളകോടി, വെളുത്തുള്ളി ചതച്ചത് ഉപ്പ്, മസാലപ്പൊടി ഇട്ട് ഏ ന്ന് വച്ചാൽ മസാല പോലെ കൊഴച്ചിട്ട് അത് എണ്ണെലിട്ട് പൊരിച്ചെടുക്കും ചോറിന്റെ കൂടെ കഴിക്ക് അത് നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഏ പിന്നെ വേറെ ഈ ചക്ക ചക് ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വെ എണ്ണയിലിട്ട് വഴറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവി അതിന് നമ്മളീ ഈ തോരന് മറ്റേ തേങ്ങയും ആഹ് ജീരകപ്പൊടി പിന്നെ എന്തോന്ന് മുളക് പൊടി വെളു ത്തുള്ളി ഉപ്പൊക്കെ ഇട്ട് അതും കൂടെ അങ്ങനെയൊക്കെ ഇട്ട് ഉണ്ടാക്കും. ചോ ചെറുതായിട്ട് കഴിക്ക് പിന്നെ വിഴുക്ക് കോവയ്ക്കാ വിഴുക്ക് കോവക്കായരിഞ്ഞ്. എണ്ണയിലിട്ട് വയറ്റി അത് അങ്ങനെ അത് ഉണ്ടാക്കും മസ്റ്റ് മസാല പോവല്ല പിന്നെ വേറെ വേറെ പിന്നെ അമ്മ ഉള്ളി
ആഹ അങ്ങനെയൊക്കെ ഉ ചോറ് കായിക്കും പിന്നെ രസം
മറ്റേ പൊടി ഉണ്ട് രസപ്പൊടി വെച്ച് രസം ഉണ്ടാക്കും ആഹ് അപ്പൊ അങ്ങനെയൊക്കെ തട്ടിക്കുട്ടി ഉള്ള പിന്നെ സോയാ ബീൻസ് ഇടക്ക് പൊരിക്കും
ആ ആ മീന മീനൊന്നും വെക്കാനറിഞ്ഞൂടെ?
മീനൊന്നും വെക്കാനും അറഞ്ഞുകൂടാ എനിക്ക് അത് അറക്കാനും അറിഞ്ഞൂടാ ഒന്നിനും അറിഞ്ഞൂടാ അങ്ങനെതെ ഞാൻ അങ്ങനെ വലുത മീന് കഴിക്കൂല അപ്പഴത്തേക്ക് ഈ മീനിന്റെ കാര്യം ഒന്നും ഞാൻ നോക്കൂല ഇവിടെ മീനായാലും ചിക് - എന്റെ അമ്മമ്മ ചിക്കൻ കഴിക്കൂല അപ്പൊ ചിക്ക അവര് വെക്കൂല ചിക്ക ഇവിടെ കുഞ്ഞ നല്ല പോലെ ചി- ക്ക വെക്കും അപ്പ കുഞ്ഞക്കെ വാങ്ങിച്ച കൊടുക്കുമ്പോ കുഞ്ഞ വെച്ച് തരും പിന്നെ മീന അമ്മാമ വെ- ക്കും പിന്നെ അമ്മയ്ക്ക് ലീവ്ള്ള ദിവസം അമ്മ ഇവിടെ ഏ എന്ത് മുരിങ്ങയിടെ തോരൻ രസം അങ്ങനെയൊക്കെ ചോറൊക്കെ വെച്ച് തരും മോരികറി വെച്ച് ചോറ്
മസാല ചോറ് അങ്ങനെയൊക്കെ വെച്ചുതരും പിന്നെ മിക്ക ദിവസവും ജോലിക്ക് പറ്റിരു മ്മ മധുര കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരും
ഓ ഓ
മധുരക്കിഴങ്ങ് അത് അത് ചായയുടെ കൂടെ അതെരിക്കും പിന്നെ ചോറ് കഴ ഴിക്ക തോന്നൂല പിന്നെ ചെലൊ ദിവസം നമ്മടെ വീട്ടിലെന്നെ ആഹ് വീട്ടിൽ തന്നെ മധുരക്ക ഇത് എന്തോന്ന ഉള്ളി വട പഴംപൊഴി ഇതൊക്കെ നമ്മള് ഉണ്ടാക്കും ഈ ഉള്ളിവട പഴംപൊരി ഉണ്ടാക്കുന്ന കൂട്ടത്ത് കുറച്ച് കോൺഫ്ലോർ പൊടിയും കൂടിയിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മൊരിഞ്ഞൊക്കെ വരും അങ്ങനെ ഇപ്പൊ കോൺ- ൺഫ്ലർ പൊടി വാങ്ങിച്ച് വെച്ചും കൊണ്ട് ഇപ്പ അത് തന്നെ നമ്മള് പഴം പഴം കിട്ടിയ ഉടനെ വായിക്കപ്പെടാൻ പോ
ആഹ് എന്റെ അനിയത്തിയെ വായക്കപ്പയം ആ
എന്നാലും നമുക്ക് ടേസ്റ്റ്ൻ കഴിക്കേ അവര് വെൺട്രോക്കെ പൊടിയാളക്കെ ചേർക്കൂല
ആ നമ്മള് നാച്ചറൽ ആയിട്ടല്ലേ
ഓ പിന്നെ അവിടെ ഇങ്ങനെ പലഹാരമൊന്നും ഉണ്ടകൂലേ ചേച്ചി?
ഇല്ല ഞാൻ ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല അനിയത്തി വെക്കും. അനിയത്തിയുണ്ട് പലഹാരം
ആ ആ ആ ഇവടെ അങ്ങനെ ഇവിടെ അന്റെ ചേച്ചി ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും.
ഓ ഓ അവള് വാഴക്കപ്പാ വെക്കല്
ആ പിന്നെ ചക്ക വരിക്കച്ചക്ക കിട്ടുമ്പോ അതിഇനിപ്പുള്ള വരിക്കച്ചക്ക കിട്ട്മ്പോ അത് വെര ട്ടും ചക്ക വരട്ടുവല്ലോ നെയ്യൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഒഴിച്ച് ജാമു പോലെ ആക്കും അതും എടക്ക് എടക്ക് എടക്കുണ്ട് പിന്നെ ഇപ്പൊ ഈ അസുഖയൊണ്ട് പിന്നെ ഇനിപ്പോ ഒന്നും അവിടെന്ന് കഴിക്കല്ലന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ക്കാണ് ഇപ്പ ഇനിപ്പോ ഒന്നും കഴിക്കൂല ഉള്ളുതേ പോലെ നാച്ചുറല് തന്നെ ഓ മോൻ കരയാ
അടി കൊടുത്തത് ഉം ഉം അടി കൊടുത്ത് അങ്ങനെ പട്ടിക്കുട്ടിയെ ഉപദ്രവം ഭയങ്കര
പിന്നെ അത്
പട്ടിക്കുട്ടിയ പട്ടിക്കുട്ടിയുടെ വായിൽ കൈ കൊണ്ട് വെച്ച കൊടുക്കണം
അയ്യോ അത് കടിക്കും അതെ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം. ഓ ഏത് വീട്ട വളർത്തണ പ പട്ടി ആയാലും കടിച്ചാ അതിൻറെ
ഓ അവനാണ് ങ്കി
ആ ആഹ ആഹ ശരി ശരി ശരി